ഹലോ ആഹ് കേൾക്ക്ണ്ട് എന്താ വർത്താനം?
നല്ല വർത്താനം മലയാളം തന്നെയാണ് മോളേപ്പ പറഞ്ഞത്
നീച്ചിട്ടില്ലേ?
നീച്ചോക്കെ ചെയ്ത്ക്ക്ണു
ഏഹ് ആഹ് നീച്ചിട്ടില്ലാത്തൊരു ചെ കടന്ന് വർത്താനം പറയണായിരു
ഏഹ് കെടന്നിട്ടന്നേള്ളൂ. മക്കളൊക്കെ മദ്രസേ പോയപ്പോ പിന്നിം ഇവടെ തന്നെ വന്നു കെടന്നു.
ചായേം കടിം ഒക്കെ ആയോ?
ചായ ആഹ് ചായേം കടീ ഒക്കായി കുടിച്ച്
ഏഹ് ഇന്നു നേർത്തേയോ?
ആഹ് എല്ലാ ഇഞ്ഞും ഉണ്ടാക്കാ. കഞ്ഞി ഉണ്ടാക്കണം. സീയപ്പ സീയപ്പം പകർന്ന് കുട്ടികൾക്കൊക്കെ കൊടുത്ത് മദ്രസേ ഇപ്പൊ അവരെ പറഞ്ഞേച്ച് ഞാൻ നല്ലൊരു. വരുമ്പോക്ക് വേറെ ഇഞ് ഇഞ് കഞ്ഞി കൊടുക്കാ എന്ന് വിചാരിച്ചി
ഉം. കഞ്ഞിയാ ശരിക്കും സ്കൂള്ക്ക് പോകുമ്പോ നല്ലത്. പക്ഷെ കുട്ടികൾക്ക് ചെലപ്പോ പറ്റ്
വറ്റൂരാ. ഇപ്പൊ ങ്ങള് കഞ്ഞി കൊടുക്കല് ഒണ്ട്ട്ടാ ചെല ദെവസങ്ങൾ പിന്നെ എനിയും കാട്ടിയാ എത്ര പൂരം ഉണ്ടാക്കണോ? ഒരു ഭാഗം ഉണ്ടാക്കി ഒരു ചെമ്പട്ടി കലക്കി ചുട്ട്, നാലാളപ്പൊ മദ്രസ പോയി. ഏഹ്‌
നാലാളോ എളച്ചന് രണ്ടെണ്ണം
ഇന്റെയ രണ്ടണം ഒരാൾ വലിയ ആള്ട് കിടന്ന്റഞ്ഞുണ്ട് അത് നീക്കുമ്പോത്തേന് അതിന് വ്യായം കടിയ അതിന് കഞ്ഞും ചെപ്പോ അത് നീച്ചാല് എല്ലാ വണ്ടി കഴിഞ്ഞിട്ടാണ് നീച്ചരിയ ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ എല്ലാരും സ്കൂൾക്കൊക്കെ പോയിട്ട് പന്ത്രണ്ട് മണിയ്ക്കൊക്കെ എണീച്ചി രുന്നു. പ്പൊ ഞാനെന്ത് പണി ചെയ്യാ. കഞ്ഞി അങ്ങോട്ട് പകർന്നു വെയ്ക്കുവോ
അങ്ങനെ അല്ലത്. എന്റെ കുടിയിലും എൻജാങ്ങളയ്ക്കും എഞ്ചമ്മ അങ്ങനെ കൊടുക്ക. നേരം വ
എല്ലാവരും നേരം വൈകി എണീച്ചിട്ട് ഇപ്പ പറഞ്ഞ നേരം വൈകിയവർക്ക് ഇനിയൊരു ഇല്ലെന്നു ന്റെ കഞ്ഞിക്ക് മോരൊഴിച്ചു തൈര് ഒഴിച്ചു കൊടുക്കും ചീരല്ല അരിഞ്ഞി ഇട്ട കൊടുക്കും നല്ല മുളകൊക്കെ അരിഞ്ഞിട്ട് മറ്റേ ചട്ടി കഞ്ഞില്ലേ
ആഹ്
പുളിക്കാഞ്ഞ ആ എന്നിട്ട് അച്ചാറൊക്കെ ഒഴിച്ചച്ച് കൊടുത്തിട്ട് നല്ല സോപ്പ് ഇടും ഇങ്ങനത്തെ കഞ്ഞി എണുപ്പച്ചൊക്കെ കടയെ പോയി പിടിച്ചന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ചെറിയ രണ്ടാമത്തെൊരു കല്ല് ഇഷ്ടാണ് ഇന്റെ മാപ്പിള എടക്ക് പൈച്ച ഇറക്കും പിന്നെ മാപ്പളത്തിക്കൂടി ഇങ്ങെ പോപോ വണ്ടിട്ടൊക്കെ പോപോ ക കേറൂട്ട പിന്നോട ഞര കാടിയൊക്കെ കഴിഞ്ഞിക്കടി കഴിഞ്ഞിപ്പോ വാ ചൂടണം വാട കഞ്ഞട്ടിക്കാ തൈര് എടുത്ത് തൈര്പിന്നെ സ്റ്റോക്കള്ള തൈര് മോരൊക്കെ പൊടിച്ച് അപ്പൊ തൈര് വയ്ക്കൂ ഒരു അച്ചാറ് നല്ല നാരങ്ങച്ചാർ ഒഴിക്കും ചീരല്ല അരിഞ്ഞൂ മുളക് കുടു നെട്ടാണ്ട് കഞ്ഞി ഇഷ്ടം ഇതി പപ്പട അച്ചാ പപ്പടം ഉണ്ടെിൽ ഞാൻ വേഗം ചട്ടിച്ച് പോച്ച് കൊടുക്കും അ ജി കോ ഒ ഒരു പണക്കെ രക്കവണ മ വ പ്രഷറള്ളങ്ങ കഞ്ഞിപ്പോ നല്ല രസം ഉണ്ടാവും ഞാന് പിടിച്ചിട്ടുണ്ട് ഇക്കും ചില നോക്കി തര ഏ മുക്കി തര ഞാ ഉണ്ടാക്കി കൊടുക്കൂട്ടാ അപ്പൊ ഇോട് അറിയൻ ഭയത്ര രസല്ലേ ആണങ്ക കുടച്ച് നോക്കുന്ന കക്കി തരും അപ്പൊ അത് പോയി നന്ത അവർ വലിയ രസമൊന്ന ഇില്ലാതൊക്കെ പറൂട്ടാ അത് പോയല് ഞാൻ പിന്നെ ഉണ്ടാക്കിയ കുറിച്ചു
ആഏ ഏറ്റവും തോന്ന പുളിയും ഉപ്പും മരും ഒക്കെ
ആഹഹ കൂടെ ആ അങ്ങനെത്തന്നെയ ക അത് എവിടുന്നൊക്കെ കുടിക്ക മുക്കലുണ്ടാലാടേൊെ അങ്ങനെ കു ണ്ട് എന്ത് എന്ത് തിരക്കണാലാ എന്ത് തിരക്കാണാലാ കഞ്ഞി കോഴി
ഉം അത് ശരിക്കും പയങ്കഞ്ഞാണ് ആകണ്ടേ നമ്മള് രാത്രി കടക്ക കുമ്ഭിടണം
ആ വളത്തില അങ്ങനെ ഇട്ടൊക്കെല്ല ഉണ്ട് വേണം എന്ന് പറയയാണെങ്കാ
ആഹ് അത് വേറെ രസമാണ് പറയനേ കച്ചാൽ കടച്ചാ പുളിച്ച ചായ എനിക്കഷ്ടല്ല
അപ്പൊ പയകഞ്ഞി നല്ലതന്നെയാ കടിക്ക് നല്ല സാധനാണ്
പിന്നെ അതൊക്കെല്ലേ പണ്ടത്തെ
പണ്ടത്ത് നാൻ ഞാന് പ്രസയിച്ച് കെടുക്കുമ്പള് ഇതാ രണ്ടാം ഫസ്റ്റത്ത പ്രസവ രണ്ടാമത്തെ പ്രസത്തിനും എന്റെ വീട്ടിന്ന് ഈ പഴങ്കഞ്ഞി താ തലേന്ന് ഉമ്മ വള്ളത്തിലിട്ടക്കുവ ചോറ് എന്നിട്ടാ ചോറ് അയിന് അങ്ങന പിയിഞ്ഞ് തിന്ന ഉപ്പ് ഇട്ടക്കും എന്നിട്ടയ്ക്ക് തൈര് ഒഴിച്ചിട്ട് അതൊക്കെ അങ്ങനെ കഞ്ഞി കഞ്ഞിയാക്കിട്ട് കഞ്ഞി ഇക്ക് ഉള്ളിച്ചോറൊന്നും ഇഷ്ടല്ലേര്ന്ന്ട്ടാ എന്നിട്ട് ഉമ്മ എന്റെ അമ്മായിരെ മക്ക കള അമ്മായിന്റെ മക്കളൊക്കെ പറ ഇക്ക് ഇഷ്ട എന്നും വെക്കണത്
ഇച്ച് ഇഷ്ടാ ഞാാനിപ്പോള് തൂമിച്ച് തിന്നു നല്ലോണു ഉള്ളിയൊക്കെ ഇട്ട് കടിച്ചു ഉള്ളി കടിച്ചു നല്ല ഇഷ്ടാ
ഇഷ്ടൊന്നുല്ല അങ്ങനെ ഞാനെന്ത ഉമ്മ പറയും എല്ലാരും ഇതാണ് തിന്നൽ ഞങ്ങളൊക്കെ അതി തിന്നണാമ്പ നിങ്ങൾ തിന്നാ മതി ക്ക് വേണ്ടാ അതിന്റെ ചോയനെ പെറ്റ് ന്നാലും വേണ്ടില്ല ക്ക് ഉള്ളിച്ചോറും വേണ്ട ഉലുവും വേണ്ട ക്ക് വാണ്ടന്നറയും ഒരു കുന്തുക്കും ഇഷ്ടല്ല ആ കഞ്ഞി ഇല്ലേ മ്മ കുടിക്ക കഞ്ഞി ഇഷ്ടാണ് അത് പിന്നും വലിയ ഇഷ്ടില്ല
ആയത്തെ സാധനം മുക്കടി കഞ്ഞിയോ
ആഹ് ഒരു മരുന്ന് ഇട്ടിട്ടുള്ള കഞ്ഞി കടയിന്ന് തരോല്ലോ മരുന്ന് കഞ്ഞിയാക്കി വെ ചെറും ചെ ചെലൊരു പഞ്ഞിയാക്കൂല അത് അങ്ങനെ വേവിച്ചിട്ട് ചക്കരക്ക് വാർന്നു തേങ്ങാ പാലൊക്കെ പാർന്നിട്ട് മരുന്ന് വേവിച്ചിട്ട് ഇക്കുറിയൊക്കെ ഞാൻ അങ്ങനെ കുടിച്ചത് പറയൂ
നിങ്ങള് എവിടെ പ്രസവിച്ച് കെടക്കല് നിങ്ങള വീട്ടിലോ അതോ ഇബിടെ
ഞാൻ എന്റെ വീട്ടിലാണ്ടരുന്നു മൂന്നാമത്തേത് ഇവിടെ
ഇവിടെ ആവുമ്പോ ആള നിർത്തലാ
ആഹ് ആള വെച്ച് പണിക്കും ആള വെച്ച്
ആഹ് അല്ലാതെ ആ ആരാ നോക്കണ്ല്ലേ
ആര് നമ്മള് കഴിച്ചും നമ്മുക്ക് വാണ്ടി ഉണ്ടാക്കും പണി മാണെങ്കിയെടുക്കാം റസ്റ്റെടുത്തില്ലെങ്കിലും വേണ്ടില്ല ഞാൻ പോയിട്ട് ക്ക് വേണ്ടിയ ഒക്കെ വാ പുട്ടും പഴം കൂടാണ് കുക്കറി
ആഹ്
ഞപ്പൊ രണ്ടും ആവും പിന്നെന്താ ഹോർലി പണി വെള്ളം തളിച്ചപ്പോ ഒരു തുള്ളി വെളളം
ഉം അന്നന്ന അന്നൊക്കെ അളച്ചില്ലെ ഇവിടെ
ഏഹ് ഓളും ചെയ്തു തരും ട്ടോ ഓളും കുട്ടികളെ നോക്ക്ന്നേ ഈ കുട്ടികളെ സ്കൂൾക്ക് മദർസെ മല്ലക്കാലും ഓക്ക് വെച്ചുണ്ടാക്കലും ഓക്ക് ചെറിയ ചെറിയ മക്കളോ
ഉം ഓക്ക് രണ്ട് കുട്ടികളോ മൂന്നുട്ടിയളോ
പിന്നെ ഈ പ്രസവം ഞാന് പിന്ന ഇബിടാക്കിയിരുന്നത് നിക്ക്ണോർത്താക്കിണ്
ഹെ അയിനല്ല പൈസല്ലേ?
അത് പൈസൊക്കെ തന്നെ പക്ഷെ ഞാന് പിന്നെ പോയിലാണ്ട്. നിക്ക്ണോട്ത്ത്ക്ക് വാണ്ടിട്ട് ബുക്ക് ചെയ്തൊക്കെ ചെയ്യ്തിന്നു. പക്ഷെ കുട്ടി ഇല്ലാത്ത കാരണം പിന്നെപ്പ നമ്മുക്ക് മുതലാവില്ലല്ലോ പിന്നെ കൊറച്ചിസം പിന്നെക്ക് ഇക്ക് സുഖല്ല
ഞങ്ങക്ക് അവ്ടെ
അം അമ്പത് ഇന്റെ കുട്ട്യേളും കൊണ്ടവാ
അയിമ്പതാണെങ്കിൽ വല്ല്യനഷ്ട്ടൊന്നില്ല കാരണം നമ്മളെ ചെലവൊക്കപ്പാടെ കൂട്ടുമ്പേ നല്ലപൈസ
ഏ പിന്നെ ഞാന് അവ്ട്ക്ള്ളഎലെതും റെഡിയാക്കിയച്ചിന്നു. ഇന്ക്കുള്ള ഡ്രസ്സും ഇന്റെ മക്കക്കുള്ളേം എടുത്തെന്നെ എടുത്തന്നെ കുട്ട്യേക്ക് മദ്ർസുക്കും സ്കൂ സ്‌കുക്കും പോവുംചെയ്യും, വണ്ടി അണ്ട് വരും ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാക്കിയതേനും അപ്പപ്പിന്നെ പിന്നെ
എല്ലങ്ങോണ്ടും സുഖാണ്ലെ പക്ഷെ കുട്ടില്ലാതേ ഇങ്ങള്റഞ്ഞയിരി എത്താപ്പെ അയിലൊക്കെ കാര്യം
കാര്യം അപ്പൊ ഞാൻ പിന്നെ ആദ്യഒക്കെ വന്നീന്ന ത്താത്താന തന്നെ ആക്കി ഇവടെ കുൾപ്പിച്ച് പോവാൻ മാണ്ടി മാത്രം എന്നിട്ട് പിന്നെ ഇക്ക് സുഖല്യായിം ഇക്ക് ഒറക്ക് കിട്ടായിം ഈ വയ്യായിം ഒക്കെ മൻസ്സ് മനസ്സിന് ഒരു ടെൻഷൻ കേറിട്ടില്ലച്ചത് ടെൻഷൻ കൂടീട്ട്ള്ള അസുഖായിട്ട് പിന്നെ ഇന്റെ പെരക്കാരെന്നെ കൊണ്ടോയി വിട്ന്ന്
ആഹ്
അതൊരൂ പത്തോസം പതിനാലിസം എങ്ങനെയൊക്കെണൊ ഒപ്പിച്ച് കെട്ന്നിനു ഒറക്കീല്യായിനെനു
ഉം ഉം അയനെ കണ്ടമാനം ടെൻഷൻ വന്നാ നമ്മ്ക്ക് ഉറക്കം വരൂലല്ലോ?
ഒറക്കം വര്മാത്രല്ല നിക്കുമ്പോ അങ്ങനെ ഉറക്കത്തില് ചീറയ്ന്നു കരച്ചിലന്നെയ്നു
ഏയ്
കുട്ട്യോളൊക്കെ പേടിച്ച് ഇവിടെന്നിച്ചു പോവേന്നു.
ഇമ്മീ ഇന്ക്ക്ണ്ടായിനിയത് പിന്നെ ഇപ്പല്ലട്ടോ പ്രസവിച്ചുക്കെടുക്കുമ്പോളാ കൂടുതല് ഇണ്ടായല് പേടിചിങ്ങിട്ട് നോലോൽച്ചാല് റബ്ബേ എല്ലാരും പാഞ് വരും
എല്ലാരും പാഞ്ഞിരെടോ ഒരു മണിക്കും രണ്ട് മണിക്കിന്റെ എള ളചിഎളച്ചൊനോക്ക ഏളച്ചൻ അന്ന് ഗൾഫ്ന്ന് കത്തറ്ന്നു വന്ന പാടേനി ടെൻഷൻ കേറ്ണ് ഉും ഓരോരുത്തരെ ഓരോരുത്തരെ കുത്തുവാക്കുകളും കുട്ടി മരിച്ചതും കുട്ടി മരിച്ചിക്ണ്ച്ചിട്ട് എല്ലാരെ തരെ ഓരോരുത്തരെ കുത്തുവാക്ക്ളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് കൂടെ പക്ഷെ ഇക്കണ്ടെങ്കില് കൊഴപല്ല്യ ഇക്കണ്ടെങ്കി ഇക്ക ഇങ്ങനെ സമാധാനി ഞാൻ പെറ്റെട്ക്കാണ്ച്ചിട്ട് അങ്ങനെക്കെടുന്ന്ട്ടോയി ഇക്കന്റെ കൂടെ ഇണ്ടാവല് എന്താച്ചാല് ഈ കുട്ട്യേള് കുട്ടീംകൂടെ ഇല്ലാതായപ്പോള് നമ്മള് പെറ്റെടുക്കാഞ്ചിട്ടെങ്ങനെ വിട്ട് അവ്ടെ അപ്പറൊന്നല്ലേന് പ്രസവിച്ചട്നീന്ന് മൂന്നാമത്തോനെ അപ്പറത്ത് റൂമില്ക്കും കുട്ടികള് ഈ റൂമിലേന് പക്ഷെ പെറ്റെടുക്കാൻചിട്ട് അപെറ്റെടുക്കാന്നുള്ള ന്നെലൊന്നില്ലേനൂ ഇക്കന്നെകൂ കെടുക്കും എന്താച്ചാല് ഞൻ ഇങ്ങനെ ന്നീച്ച്ട്ക്കലും ഒറക്കില്ലായും വാതില് തുറന്ന് പോക്കും അങ്ങനെ കയിറ്റ് പിന്നെ വാദില് തൊറന്നിട്ട്ക്ക് പോണം അന്നേര്ത്ത് പാതിര നേരത് അപ്പോക്ക പിട്ച്ചേക്കും
ആ
മൻസ്സിനൊരു സമാദാനല്ലേ അവടെ പൊരേ പോയിട്ട് ഉപ്പ അല്ലെങ്കി ഉമ്മ നോക്കി ഇരിക്കേന്നു
അത് പിന്നെ എങ്ങനെ മാറിയേ
പലേതും ചെയ്തങ്ങ് മാറി മാറ്റി അത് ഉണ്ടായി ത് എങ്ങനെന്നറിയോ ഉമ്മ മരിച്ചിട്ട് ഉമ്മ മരിക്ക്ണ ആ രങ്ങൊക്കെ കണ്ട്ട്ട് പിന്നെ ഉം അങ്ങനെന്നെ കൊറേ ചികിൽസിച്ച്ക്ക്ണ് ഉമ്മ മരിക്ക്ണ ആ രംഗന്ന് പർഞ്ഞാ ഉമ്മാനെ ഒന്ന് ഒന്നരക്കൊല്ലം മ്മള് നോക്കി
ആ ഇങ്ങളേക്കാരം നോക്കിയെ ലെ
ആ ഇമ്മാനെ ഒന്നര കൊല്ലം , പാ വെച്ചുഞാൻ നോക്കി പിന്നെ ഇമ്മ ഹോസ്പിറ്റൽലായി ഇമ്മ ഒരു ഭാഗം ഈ , ഇമ്മാക്ക് തീരെ സുഖല്ല. മാൻസികള്ള ഒരാളന്നെനി ഇമ്മാ പിന്നെ ഈ ശൈത്തന്റെ ഇത് മേ ത്ത് ണ്ടായിട്ടേ കൊറേ കെദിയട്ട് ആണ്ടുല്ല ഇങ്ങട്ടുല്ലാതെ ആള് നേര്ങ്ങെനി
ന്നട്ട് ഇത് ചികിത്സ, ഇങ്ങള് മൂല്യേമാരെ ചികിത്സകൊണ്ടാമാറിയത്
അങ്ങനെന്നും പറീല കൊറെ ചെയ്ത് ക്ക്ണ് മോളേ
ഏ അല്ലാതെ മരുന്നൊന്നുല്ല
മര്ന്ന് ന്നറിയ മര്ന്ന്ന്നറിയ ടെൻഷൻ പിന്നെ കുട്ച്ചിട്ടുണ്ട് ഇവടെ പെരേല്സുഖല്ല്യാഞ്ഞിട്ട് ഇക്കീ ടെൻഷന ടെൻഷൻ അന്നും ഇതേപോലെ കര്ഞ്ഞി ഇക്ക അന്ന് ഇക്ക ഗൾഫ് ഫസ്റ്റ് ഇക്ക ഇണ്ടായിക്ക്ണ്ത് ഇവടെ പെരേല് ഇമ്മ മാൻസിക ഇള്ള ആളാ നമുക്കൊരു സ്വസ്ഥത തരൂല
ആ
എങ്ങനെ ഏ എങ്ങനെ
ഈച്ച ഹലോ, ന്നാ ശരി ഞാൻ വിളിക്കാ പറയ
ആ ഓക്കെ